ഹലോ കേക്ക്ന്നുണ്ടോ
ഹലോ
കേക്കാവൊ?
ക്കാ
ഉം സുഖാണോ?
ആഹ് അതെ
ഉം ഫുഡൊക്കെ കഴ്ച്ചോ?
ഇല്ലാ കഴിക്കുന്നേ ഒള്ളു
അതെയോ എന്താണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാ ക്കിയത്
സ്പെഷലായിട്ട് പ്രത്യേകിച്ചൊന്നുല്ല
അ ആ ഉം ഇവിടെ ഇന്ന് ചിക്കനായിരുന്നു
ആ ദാ ഇവിടെ ഇന്നലെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടില പ്പം വന്ന് ണ്ട് സുഖല്ലാത്തതോണ്ട്
ഉം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ എന്തെയ്യുന്നു
പിന്നെ ഞാനിപ്പോ പഠിപ്പൊക്കെ കഴിഞ് ഇപ്പോ മദ്രസയില് ടീച്ചറായിട്ട് വർ
ആണോ ഉം എങ്ങനെ ഉണ്ടവിടെ മത ജോലിയൊക്കെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു
കോഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നുണ്ട് പോവാക്കോൺ അദ്ധ്യാപകരുടെ ഒരു എന്ത ഇല്ലാത്തത് കൊണ്ട് കുട്ടികളൊക്കെ ഒരു ക്ലാസ്സ് ന്നെ രണ്ട് ക്ലാസ് വീതം അങ്ങനെ അടുപ്പിച്ചിട്ട് ക്ക അധ്യാപകരെ ഒരു ബുദ്ധിമുട്ടു കാരണം
ഓ ഓ
ത്തതുകൊണ്ട്
മ് മ് മ് മ് മ്
അവിടെ മക്കളൊക്കെ സ്കൂളി പോയിട്ടുണ്ടോ
ഇല്ല ഞാൻ പഠിച്ചോണ്ടിരിക്ക ഇപ്പം മാരീഡല്ല
അതെ
ആ ഇപ്പം എ ഞാനിപ്പം ഡിഗ്രി ചെയ്തൊണ്ടിരിക്കയാ
അതെ
പ്പം ഇപ്പ തൊടങ്ങിയെയുള്ളു
ഉം ഉം ഏതായെടുത്തിട്ടുള്ളെ
ഞാൻ ബികോം വിത്ത് ഫിനാൻസ് എടുത്തിട്ടൊള്ളെ
ഉം അപ്പന്നില്ലയോ
ഇല്ലില്ല പോയിട്ടില്ല ഇന്നിവിടെ കൊറച്ചാൾക്കാരൊക്കെ വന്നാരുന്നു വീട്ടിലെ ബന്ധുക്കളും എല്ലാക്കെയൊന്ന് വന്നാരുന്നു എല്ലാരും അടുത്തൊക്കെ തന്നെ എന്നാലും ഒന്ന് വന്നു അപ്പൊ പിന്നെ പോയില്ലിന്ന് എ ഹ എല്ലാരും രുഒണ്ടല്ലോ അപ്പൊ പിന്നെ പോയില്ല
ആ ആ എങ്ങനെണ്ട് ക്ലാസ്സ്
മ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ലയാണ് നല്ലോണ്ണം പൊക്കോണ്ടിരിക്കുന്നു
എങ്ങനെ പോകാറ് ബസ്സിനോ സ്കൂൾ ബസ്സുണ്ടോ ലൈൻ ബസ്
ഇല്ല അല്ലാതെ ബസ്സിൽ പോയി ഇപ്പ നമുക്ക് ഫ്രീയല്ലേ ബസ് ഇവിടെ
ആ ആ ആ ആ
പിന്നെ ഇവിടുന്ന് രണ്ട് ബസ്സ് കേറണോ ന്നെയുള്ളു മ് ആ പക്ഷെ കൊഴ പ്പല്ലല്ലോ ഫ്രീയല്ലേ അതുകൊണ്ട് പിന്നെ പിന്നെ കൊറെ നേരം നിക്കണം മ് ഇപ്പൊ ഫ്രീ ആയോണ്ട് ബസ്സില് ഒക്കെ നല്ല തെര ഒക്കെയണ് ഇരി നോക്കിയില്ല കൊറെ നേരം നിക്കിയൊക്കെ വേണം. ഉ പിന്നെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് ക്ഷീണിക്കും. രണ്ട് ബസ്സൊക്കെ കേറി അങ്ങ് പോണ്ടേ. ഉ ഉ
വീട്ടില് ഇങ്ങനെ ആരൊക്കെയുണ്ട്.
ഇല്ല ഞാനും, അമ്മയും, അച്ഛനും, സഹോദരങ്ങളൊക്കെഉണ്ട്.
അതെ അവരൊക്കെ എന്താച്ചായ്യ പഠിക്കറ്.
ആഹ അവരൊക്കെ പഠിക്കൃ. ഇളയര പഠിക്ക കൃ ഉം
ആ ഒരു മാരേജ് കഴിഞ്ഞിട്ട്ണ്ടാവുല്ലേ.
ഇല്ല ഇല്ല ഇല്ല മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഉ ഈ ഇടക്ക് ഇപ്പ കസിൻസിന്റെ കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ എല്ലരും അടു എടുത്തെടുത്താണ് വീടൊക്കെ കാര്യങ്ങളൊക്കെ. ഉ അപ്പൊ പിന്നെ എല്ലാരും ഇവിടെക്കെ കന്നെ കാണും. ഉം ഉ അവടെ വീ കൃഷിയും കാര്യങ്ങളൊക്കെ ഇണ്ടോ?
അതെ
ഉണ്ടോ
ആ ഉണ്ട് ഉണ്ട്.
ആണോ കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ.
വല്ലിയ ഇവിടെ എന്റെ വീട്ടില് വല്യ താല്പര്യം അങ്ങട്ടല്ല ഇല്ലാന്ന് വെച്ച ഇല്ലായി അല്ല ഇവിടെ എന്ത് കൊഴിച്ച നട്ടാലും നമ്മക്ക് അങ്ങനെ കിട്ടൂല. ഒക്കെ എന്താ പന്നി, മയില്, അതുപോലെ വന്നിട്ടേ. ഒക്കെ മറിച്ചിടും. കു തി ടൊക്കെ ചെയാണ്. അപ്പൊ ഇവിടെ എന്ത് വളർത്തി ഉണ്ടാക്കിട്ടും. അത്രക്കെ കരന്നാലുംഇന്നാലും ഉണ്ട് കേട്ടോ. നമുക്ക് ഉ മുരിങ്ങന്റെലായിറ്റും, ചക്കയട്ടും, മാങ്ങ. അങ്ങായിട്ടും പയറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ഉം ഇവിടെ പന്നികളും മയിലുകളും ഒക്കെ ഷാകാരണ്ണേ പിന്നെ ഇവിടെ ഉം പുലി പുലി അടക്കെണ്ട് ഇവിടെ.
അപ്പോ പിന്നെ ഭയങ്കര ബുധിമു
ആഹ അപ്പൊ ഉണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറ കുറച്ച് മുന്നേ പിടി ഇവിടെ കെണി വെച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട്.
ആഹ ആ ഇപ്പൊ എന്ത ഉണ്ടോ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ?
ഓരോര്ത്തെര്ങ്ങെനെ രാവിലെ ജോലിക്ക് പോകുമ്പോക്കെ അവ്ടെ കണ്ട് ഇവിടെ കണ്ട്ന്നൊക്കെ പ
അയ്യോ, ആ
ഉണ്ട് ഇപ്പ വേനൽക്കാലത്തായിരുന്നു കൂടുതല് കാരണം അവര് വെള്ളം കിട്ട പട്ടാത്തുമ്പോ പിന്നെ നമ്മള് കാട് പ്രദേശങ്ങളിലൊക്കെ
ഓ ഓ അപ്പൊ അടെ ഓഫീസേഴ്സ് ഒന്നും വരാറില്ലേ ഈ ഫോൻ ഫോറസ്റ്റ് രാത്തിനഗർ
ആ അവര് വന്നിരുന്നു അവര് വന്നിട്ട്ന്നെ ഇങ്ങനെ കെണിയൊക്കെ വെച്ചു അങ്ങനെ ഒന്ന് പെടി ശേ പിന്നിം കണിയൊക്കെ വെച്ച് ഇട്ടുണ്ട്തുവരെ അങ്ങനെ കുടുങ്ങിയിട്ടൊന്നുല അതിന്റെ ആദ്യം പിടിച്ചതിന്റെ ബാക്കി തന്നെ ഒടിയ മുടിയും കണ്ട എന്നൊക്കെ പറയും
ആ ആ ഉ ഉ ഉ ഇവിടെ ആ ആ ആ ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇങ്ങനെ പുലികള ഒന്നും കാണ ഇവിടെൊക്കെ കാണെങ്കിൽ സ്ൂലൊക്കെ പോണം മം കാ കണ്ടിട്ടുണ്ടോ
ഏ
പേരിട്ട് കണ്ടിട്ടുണ്ടോ
ഇല്ല്ല ഞാൻ കണ്ടുടൊന്നുള്ള ഇവിടെ അടുത്തുള്ളലൊക്കെ അങ്ങനെ ഓരോന്ന് കണ്ടിക്കണ എന്നൊക്കെ പറന്നേക്കെട്ടു
ഒന്നുല്ല ഉം ഉ ഇവിടെ ഒരു സിറ്റി ഏരിയ ആണ് അപ്പം ആണെന്നുള്ള
ങ്ങ
മം പിന്നെന്തൊക്കെയുണ്ട്
അവിടെ വീട് വീട്ടില അങ്ങനെ ചെടിക്കൽ ഒക്കെ ഉണ്ടോ
ഈ പൂക്കളും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ പൂക്കളൊക്കെ ഇല്ലേ
ഉം ആ
റോസ് അതൊക്കെയുണ്ട് അ അങ്ങനെ ചെറുതായിട്ട് ഫ്രണ്ടില് ഇങ്ങനെ സ്റ്റ ഏ വീടിന്റെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കെറച്ച് പൂക്കളും കാര്യങ്ങളും അങ്ങനത്തെ ചെടികളൊക്കെ ഒണ്ട് പിൻ ആ പിന്ന ചീ ഇതയില്ലേ ചീര ആ അതൊണ്ട് അത് പലതര ത്തിലുള്ളെണ്ട് പിന്നെ പച്ചയൊണ്ട് പിന്നെ മറ്റേ ഇല്ല ഒരു ചുമപ്പ് കളർ വരുന്നില്ലേ അതൊണ്ട് പിന്നെ മറ്റേ പ ഏ തണ്ടില് ആ ഒരു ചോപ്പ് കളർ വന്നിട്ട് പിന്നെ പച്ച കളർ വരില്ലേ
ഉം
ഉം അങ്ങനത്തെ പല ആ അങ്ങന ചീരയൊക്കെ ഉണ്ട് ഇവിടെ ആ അച്ചാമ്മ ഓരോന്നൊക്കെ ചെയും അച്ഛന്റെ അമ്മ അങ്ങനെ കൃഷി അങ്ങനെ ചെറിയ ചെറിയ കൃഷികളുണ്ട് പിന്നെ ഈ തക്കാളി ഉം വഴു രിങ്ങ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭങ്ങളൊക്കെ ഒണ്ട് ഉം ഉം പിൻ പിന്നെ ചീന ഒണ്ട് ചീ തിനി
അതെന്താ ആഹ ആഹ് ആ് മരച്ചേനയില ആ നമ്മള ഇവിടെ പൂളാന്നാ പറയാ വോള
ആഹ പൂളാ ല്ലെ ആ അതൊക്കെയ ഒണ്ട് ഇവിടെ അങ്ങനെ അത് അത് ബാക്കിലായിട്ട് വീടിന്റെ ബാക്കിലായിട്ട് ചെയ്ത് വക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പൂവും കാര്യങ്ങളും അങ്ങനെയൊക്കെ വീടിന്റെ ഭംഗിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തിരി ക്കും
അതെലോ
ആ അങ്ങനെ വലി വലിയ കൃഷിയ ആയിട്ടില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്
ആഹ നിങ്ങള് ഫാമിലി ഒന്നിച്ചാ
ആഹ ആഹ് ഒന്നിച്ചന്ന് പറയുമ്പോ അടുത്തായിട്ടാ എല്ലാരും അടുത്തായിട്ടാ ഇപ്പൊ വീട് ആഹ വീ ട്ടില് ഞാനും അമ്മയും ട്ടി സഹോദരങ്ങളും അച്ഛനും ഒണ്ട് പിന്നെ അത് കയിഞ്ഞിട്ട് അടു ആഹ് തൊട്ടടുത്തായിട്ടാ അച്ഛന്റെ ഫാമിലി എല്ലാരും വീടൊക്കെ
ആഹ് അയ്ശരി
അപ്പ എന്താണെലും പെട്ടന്ന് എല്ലാരും അങ് അവിടെ ഇവിടെയൊക്കെയയിട്ട്
അച്ഛന്റെ ഫാമിലി എടുത്തായിട്ടാണെന്നോ
ആഹ് അടുത്തായിട്ടാ അടുത്തടുത്ത് ആഹ് കസിൻസ് ആഹ് ആഹ് ആഹ് ആണ്
ആഹ്
ആഹ് ആഹ് അടുത്തടുത്ത കസിൻസ് എല്ലാരും അപ്പറത്തുംപ്പുറത്തൊക്കെ ആയിട്ടാ വീടൊക്കെ
ആഹ് അയ്ശരി പിന്നെ കോളേജ് ലൈഫ്
കോളേജില് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പം കൊഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഈ പോയി വരുന്ന ബുദ്ധിമുട്ട് മാത്രേ ഉള്ളൂ ഞാനിവിടെ അടുത്തൊരു സ്കൂളിലായിരുന്നു പഠിച്ചത് ഠിച്ചിരുന്നത് അപ്പം ആ അടുത്ത ആയതുകൊണ്ട് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു കുറച്ച് നടക്കാനുള്ളെ ഉള്ളായിരുന്നു അപ്പ പിന്നെ ഇപ്പൊ ഈ ബസ്സ് പോയി വരുന്ന കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് ഭയങ്കര ആഹ് അതിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ തിരക്കല്ലേ ഇപ്പം ഇപ്പ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നോണ്ട് ഭയങ്കര തിരക്കല്ലേ മ്മ് ഇപ്പം ഓഫീസിൽ പോവുന്നവരാണെങ്കിലും സ്കൂളിൽ പോന്നവരാണെങ്കിൽ കുട്ടികൾ ഇപ്പൊ പ്രൈവറ്റ് ബസ്സിലൊങ്ങും ആരും കാണാനില്ല തുടങ്ങ രാവിലെ എട്ട് മണിയൊക്കെ ആവും
ആഹ് വീട്ടി വീട്ടില് എത്തുമ്പോ ലേറ്റ് റ്റാവണു ണ്ടാവുംല്ലേ
വൈകിട്ടാവും അവിടെ ബസ് കാത്തിങ്ങനെ നിന്നാലും എല്ലാ ബസ് ലും തിരക്കായിരിക്കും
ആഹ് വണ്ടി ഓടിക്കാന് അറിയോ
ആ വണ്ടി ഓട്ടിക്കാൻ അറിയാം പിന്നെ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് വീട്ടില് അങ്ങനെ വണ്ടി അവ വീട്ടില് കൊണ്ടു പോവും
ആഹ് ആ ഓരോരുതരോരോ റോട്ടിന് പോകുമ്പോ അങ്ങനെ. പോവു ഉണ്ടാവല്ലേ.
ഉം അപ്പൊ അങ്ങനെ പോകുന്നു.
ഉം.
ഉം.
അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയോ? പരിചയപ്പെട്ട് തെരഞ്ഞ ഉണ്ടാവൂല.
ആ. ഉം പുതിയ ഫ്രണ്ട്സ്. കൂടെ കുട്ടിയുണ്ട് ഞങ്ങളൊരുമിച്ച് എട്ടാം ക്ലാസ് തോട്ട് ഒരു കുട്ടി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവള്ടെ കൂടെ ആര് ഇപ്പം. പോകുന്നത്. ഉം ഉം ഞങ്ങള് രണ്ടുപ്പേരും. ഒരുമിച്ച് പോയിട്ട്. വരും അവളും വീടടു ന്നാണ്.
ചെ
ഉം. അപ്പം അങ്ങനെ വലിയ കുഴപ്പ പോന്നില്ല ഇതുവരെ.
ഉം.
ഉം ഉം കൂടൊരാ ഉള്ളത് കൊണ്ട്. പിന്നെട് അതൊന്ന് ബാക്കി ആൾക്കാരൊക്കെ ഉം ആഹ് അറിയാവുന്ന ഒരാളുണ്ടല്ലോ ഇവടെ
ണ്ടായിരുന്നു
വെക്കേഷനൊക്കെ കൊള്ളായിരുന്നു വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ എല്ലാരും ഇവിടെ അടുത്തൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ ബോറും കാര്യങ്ങളൊന്നുംല്ലായിരുന്നു ഇല്ലില്ല ഒന്നും പോയിട്ടൊന്നുല്ല
ഉ അങ്ങനെ പോകാറുണ്ടോ ശ് ഷോപ്പിങ്ങിന് അങ്ങനെ ഫെഡ കസിൻസ് ഒക്കെ ആയിട്ട് പുറത്ത് പോകാറുണ്ട്
പോകറുണ്ട് സിനിമയൊക്കെ കാണാൻ. സിനിമയ കാണാൻ ഇഷ്ടാണോ?
ആ് ഇഷ കൂടുതല് അങ്ങനെ ഇഷ്ടോന്നുല്ല എന്നാലും എപ്ളൈല്ക്കെ ഇങ്ങനെ ബോറടിച്ചിരിക്കും അങ്ങനെ
ആണോ ആണോ? എനിക്ക് സിനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാ. എനിക്ക് ത്രില്ലർ സിനിമയൊക്കെ കാണാനൊത്തിരി ഇഷ്ടം അങ്ങനെ
എ ഹേ നി ഉം ഇൻക്ക് നല്ല ഈ എ വെടി കുത്ത് അങ്ങന
ആഹ എനിക്ക് അത്രയും ആ അത്രയും ഇതിനോടൊന്നും താല്പര്യംമല്ല എന്നാലും ചെറിയ ചെറിയ രീതിയില് ത്രില്ലറൊക്കെ വരത്തില്ലേ ആ അങ്ങനത്തെ സിനിമയൊക്കെ കാണാനൊക്കെ പോവാറുണ്ട്
പിന്നെ എന്താണ് ഹോബിയൊക്കെയിട്ട് എന്തേലും ഉണ്ടോ
ഹോബിയൊക്കെ ആയിട്ട് ഇതൊക്കെ തന്നെ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട് ഇങ്ങനെ എല്ലാര രൂ ടെ ഇരുന്ന് ലുഡോ ഒക്കെ കളിക്കാറുണ്ട് പിന്നെ ബാഡ്മിന്റൺ ഒക്കെ കളിക്കാറുണ്ട് അങ്ങനെ കുറെ ടൈം അങ്ങനെയൊക്കെ പ്പോ
ഉം
പിന്നെ ശെരിയട്ടോ
ആ ഓക്കെ